ആ കേൾക്കാമോ ആ കേൾക്കാം അങ്ങോട്ട് കേക്കാനുണ്ടോ
എന്താണ്
കേൾക്കുന്നില്ലേ പറയുന്നത് ഓക്കെ ഉം ഭക്ഷണം കഴിച്ചോ
ഭക്ഷണമാകുന്നതേ ഉള്ളു കുറച്ച് വൈകിപ്പോയി
അത് ശരി
ഭക്ഷണൊക്കെ പാക്കിട്ട് ഇപ്പ ഇങ്ങോട്ട് വന്ന് ഒന്ന് ഇരിക്കുന്നതേ ഉള്ളൂ
അത് ശെരി ആ
എന്തായിരുന്നു ഭക്ഷണൊക്കെ കഴിച്ചോ
കഴിച്ചു ഉം കഴിച്ചിട്ടേ ഉള്ളൂ
എന്തായി ഭക്ഷണത്തിന്
ഞാന് ഇന്ന് ബിരിയാണി ആയിരുന്നു
ബിരിയാണിയോ ആ ഞങ്ങൾക്കു ഇവിടെ ഇന്ന് പിന്നെ നെയ്ച്ചോറാ നെയ്ച്ചോറും ചിക്കൻ അതെ അതെ ഇപ്പൊ മഴയൊക്കെ ആയതോണ്ട് മീനൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാന്നേ
അത് ശെരിയാ ആ നമ്മുടെ ഇവിടേക്ക് പൊതുവേ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നവരൊക്കെ സാധാരണ നാടൻമീനുകളൊക്കെ ഇങ്ങൊട് കൊണ്ടുവരുള്ളു ആൾക്കാരൊക്കെ വാങ്ങുന്നത് ഇത് പക്ഷെ ബാക്കിയൊക്കെക്കിട്ടണോങ്കി നമ്മള് കടയിൽ പോയിട്ട് വാങ്ങണം ഇപ്പൊ പക്ഷെ എല്ലാം കിട്ടല് കുറവാ
അതെ കടയിലുള്ളതും നമുക്ക് അതൊരു നല്ലതാണോന്ന് ആ വാങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവര് ഐസ് ഇട്ട് വച്ചേക്കുന്നതല്ലേ അതുകൊണ്ട് ചീഞ്ഞതൊ ക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനും പിന്നെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയിലാവും
ഫുഡ് പോയിസൺ എടുപ്പല്ല എനിക്ക് രണ്ട് വട്ടം ഫുഡ് പോയിസൺ കിട്ടിയിട്ടുള്ള ആളാണ്
ആണല്ലേ എന്തിനായിരുന്നു
അതൊരു തവണ സത്യം പറഞ്ഞ്കഴിഞ്ഞാല് ഒരു വെജ് കട്ലറ്റ് കഴിച്ചതാണ് ഇതന്ന് ആ അത് അനിയൻ വാങ്ങിച്ചു കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ കഴിച്ചു നമ്മള് അങ്ങനെ വന്നതാണ് ഒന്ന് അതില്
വെജ് വരുമ്പോ വെജ് കട്ലറ്റിലൊക്കെ എന്ത് വരാനാണ്
അതെ ഈ വെജ് കട്ലെറ്റിൽ എനിക്ക് തോന്നുന്നെ എന്നുവെച്ചാൽ ബ്രെഡ് ക്രംസ് ഉണ്ടാവൂലോ ഇതിന്റെ പുറത്ത് അതിലായിരി ക്കുന്നു തോന്നുന്നു കാരണം പിന്നീടൊക്കെങ്ങിനെ ഓരോ വീഡിയോ ഒക്കെ കണ്ടിരുന്നു ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ചാനലിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു പൂത്തതൊക്കെ പഴയത്
അതെ പഴകിയ ബ്രെഡ് എടുത്ത് ഇവര് ഇത് ചെയ്യുമായിരിക്കും കേട്ട
ചെയ്യുണ്ടായിരിക്കും ഉം അതായിരിക്കണം നല്ലോണം പറ്റി രണ്ടാഴ്ച പിടിച്ചു മാറാൻ വേണ്ടീട്ട് ആദ്യ ഒരു ഡോ ഡോക്ടറെ കണ്ടു ഒരാഴ്ച കഴിഞ്ഞിട്ടേ മാറുവൊള്ളൂന്ന് ഡോക്ടർ ആദ്യേ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടും മാറിയില്ല അങ്ങനെ പിന്നെ രണ്ടാമ ത് വേറെ ഡോക്ടറെ കണ്ടു. അങ്ങനെയാണ് മാറിക്കിട്ടിയത് അത് ഭയങ്കരമായിരുന്നു വൊമിറ്റിങ്ങും ലൂസ് മോഷനും തീരെ വയ്യായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു.
അത് ഭയങ്കരമായിട്ട് നമ്മള് പേടിക്കേണ്ടതാണ് ഈ ഒരു എല്ലാ രും പറയും ഭക്ഷ്യ വിഷബാധ വന്നാ പ്രശ്നവില്ല പക്ഷെ ഇത് നമ്മള് ആശു ഛർദ്ദിക്കുമ്പം പോകുന്നു. പക്ഷെ അങ്ങനെയല്ല എനിക്ക് മുൻപ് വന്നിട്ടുണ്ട്. ഒരു ചിക്കൻ കഴിച്ചതായിരുന്നു. ചിക്കൻ കറിയേ കഴിച്ചോള്ളു. പക്ഷേ ഏ ഒരു ഫ്രോസൺ ഫ്രോസൺ ചിക്കൻ കിട്ടും അപ്പൊ അതിന്നെടുത്ത് ആ ഞാന് ഗൾഫിലായിരുന്ന സമയത്തിനാ ഞാൻ ഇത് കഴിക്കുന്നത് അപ്പൊ സൻ വാങ്ങി കഴിച്ചു. വേറെ പ്രശ്നമൊന്നുവില്ല എനിക്ക് മാത്രമേ പക്ഷേ പ്രശ്നം വന്നതും ഒള്ളൂ. ഒരു ഭാഗം കടിച്ചപ്പോ എന്തോ ഒരു വല്ലാതെ തോന്നി പക്ഷെ ഞാൻ കരുതി വേറെ എന്തെങ്കിലും നമ്മളെ ഗ്രാമ്പൂവോ അങ്ങനെ എന്തെങ്കിലും സംഭവം ആയിരിക്കും എന്നാ കരുതിയേ. കഴിച്ചു കിടന്നുറങ്ങി പിറ്റേന്നായപ്പോ എനിക്ക് എണീക്കാൻ പറ്റുവേല്ല. ആകെകൊണ്ട് ബി പി ഫുള്ള് ഡൗൺ ആയിട്ട് ഫുള്ള് എണീക്കാൻ പറ്റ റ്റാത്ത അവസ്ഥയായി ഛർദില് മാത്രേ ഉള്ളൂ പിന്നെ കിടന്ന കിടപ്പിൽ തന്നെ വയറിളക്കം.
ഓഹ്
അങ്ങനെ വന്ന് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും പെട്ടന്നവര് ഒര് ഗുളിക തന്നു ഗുളിക തന്നപ്പോ ഈ വയറിളക്കം അങ്ങ് നിന്നു. ഛർദി ഉണ്ട് പക്ഷേ ആ ഗുളിക തന്നതായിരുന്നു പ്രശ്നം. കാരണം ഈ വയറിളക്കവൊക്കെ നമുക്ക് ഉള്ളിലെ അണുബാധ വന്നാ അത് ഫുള്ള് പുറത്തു പോകേണ്ടതാണ്. ഇത് ഒറ്റടിക്ക് ഇവര് നിർത്തലാക്കുന്ന ഒരു ഗുളിക തന്നതുകൊണ്ട് ഇത് ഉള്ളിൽ കിടന്ന് എന്റെ വയറും ഫുള്ള് പ്രശ്നമായി. വയ്ർൽ നീർക്കെട്ട് വന്നു.
അഹ് അഹ്
വയർ നീർക്കെട്ട് വന്നു ഹോസ്പിറ്റൽ പോയി പിന്നെ അതിനായി ട്രീറ്റ്മെന്റ് ചെന്നപ്പോഴാണ് പറയണേ ആ തന്ന ഗുളി ഗായിരുന്നു പ്രശ് ണം ഡോക്ടർമാരാരും നോക്കാതെ ചെയ്തതായിരുന്നു. പെട്ടെന്ന് നിക്യാനായിട്ട് പിന്നെ ഇപ്പഴു എനിക്കാ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ് പെട്ടെന്നാ ഓപ്പറേഷൻ ചെയ്യണോന്നൊക്കെ പറഞ്ഞ് പേടിചോയി യെല്ലാരും
ഓ ഓ
നായിട്ട് ഗുളികക്ക് അലർജിയുണ്ട് എനിക്ക് അങ്ങനെ അനസ്റ്റെഷ്യ കാര്യങ്ങളൊന്നും തരാൻ പറ്റില്ല. അപ്പൊ ഒപ്രെഷൻ ചെയ്യാനും പറ്റ് റ്റാത്ത അവസ്തേലായപ്പോ ഡോക്ടർ പിന്നെ എനിക്ക് സി റ്റി സ്കാനോ എന്തൊക്യോ പറഞ്ഞു. ആ എൻഡോസ്കോപ്പി ചെയ്തു. ആ പൽമനോസ്കോപ്പിയോ അങ്ങനെ എന്തൊക്യോ സാനൊകി
ആ പൾമണോസ്കോപ്പി നമ്മുടെ ചേ ശ്വാസകോഷ്തിൽക്ക് ഏതെങ്കിലും തരത്തില്ള്ള അണുബാധ വന്നിട്ട്ണ്ടോന്നറിയാൻ വേണ്ടിട്ടാണ് പൾമണോസ്കോപ്പി.
അയ് എന്തൊക്കെന്ന് എനിക്കറിയാ എനിക്ക് ആകെ അത് ഒരരബോധം മാത്ര ഒര്ന്നു ണ്ടായിരുന്നു ഒന്നു അറിയില്ലാര്ന്നു.
ഓ
അങ്ങനെ ലാസ്റ്റാണ് അറിയ്ന്നത് എറക്കിയപ്പോ എന്റെ ആ ഒരു വയറിന്റെ വല്ത് ഭാഗത്തായിട്ട് അപ്പന്റിസ് റ്റീറ്റിസിന്റെ ഭാഗത്തായിട്ട് എനിക്ക് ഫുള്ള് ഒരു പൊഗ മറ പോലെ ആയിപ്പോയി. അണുബാധ വന്നിട്ട് ആ ഉള്ളിലോട്ട് അവർക്ക് സി റ്റി ചെയ്യുമ്പഴും കാണാം പറ്റുന്നില്ല അയ്ന്നുള്ളിലെന്താണെന്ന്.
അത് ശെരി ആഹ്
ബാധ വന്ന് നീർക്കെട്ടായി അഹ് നീർക്കെട്ട് കെട്ടി കെടക്കുവായിരുന്നു വയ്റ്റില്.
അത് ശരി
പിന്നെ അത് പോവാൻ വർഷങ്ങളെടുത്തു. ഇപ്പഴും എനിക്ക് വേദനയാ അഹ് ഒന്ന് നമ്ക്ക് ഫുഡ് കണ്ടു പക്ഷെ അവര് പന്റ്റ്റൊസ് സിഡ് എന്ന്പർനൊര് ഗുളികയൊക്കെ തന്നായിരുന്നു ഗ്യാസ് ആഹ്മ് കേറമ്പോയ് പെട്ടെന്ന് കഴി ക്യാ കാരണം ഭക്ഷ്ണം കറക്റ്റ് സമയത്ത് കഴിച്ചില്ലാന്നുണ്ടെങ്കില് എനിക്ക് ഗ്യാസ് കേറും. ഗ്യാസ് കെറിയ ആ ഭാഗത്ത് ഭയങ്കര വേദനയാ, അങ്ങനൊരാ അവസ്ഥയിലോട്ട് മാറി അതാണ് അവസ്ഥയിലോട്ട് മാറി. അതാണ് നമുക്ക് അസുഖം വന്നാലും നമുക് പോയ്‌ ചികിത്സിക്കുമ്പഴും ഇങ്ങനെ പ്രശ്നം വരുന്നതും പ്രശ്നം, ചികിൽസിച്ചു വന്നതും പ്രശ്നം എല്ലാം കൊണ്ടും
എനിക്ക് ആദ്യൊരു ഡോക്ടറെ കണ്ടു അത് കണ്ട്ട്ട് മാറീല്ല. ഇതിങ്ങനെ കൺ ആകപ്പാടെ ഒരു സാധനം കഴിച്ചാൽ വയറിനു പിടിക്കിന്നില്ല. ആകപ്പാടെ പറ്റുന്ന ഒരു സാധന നം ഇതായിരുന്നു എന്താ പറയാ ആപ്പിള് വേറെ എന്ത് കഴിച്ചാലും ഛർദ്ദിക്കും അങ്ങൻതൊരവസ്തെർന്നു അങ്ങനാ ആ സമയത്ത് ഞാൻ ബി എസ് സി ഒക്കെ എഴുതുന്ന്ണ്ട് അപ്പൊ ആ സമയത്ത് ഈ എൽ ഡിടെ എക്സാം ആയിരുന്നു. നമ്മുടെ ജില്ലെടെ അത് അങ്ങനെ കൊളവായി. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോപിന്നെ ഇനി അയാളെ കാണണ്ട വേറെ ഡോക്ടറെ കാണാന്ന് പർഞ്ഞിട്ട്, അയൾ പറഞ്ഞ സമയൊക്കെ കഴിഞ്ഞല്ലോ വേറെ ഡോക്ടറെ കണ്ടപ്പോ ആള് വേറ മരുന്നെതി. പശേ അതൊരു നാല് ഈസം കഴിഞ്ഞപ്പോ കൊർഞ്ഞു. പശേ അപ്പളക്കൊക്കെ എക്സാമിന്റെ സമയൊക്കെ കഴിഞ്ഞു പോയി അതങ്ങനെ ഒരുതല് കഴിഞ്ഞു പിന്നെ രണ്ടാമത് ഉം കേസ് ന്റെ സയത്ത് ഇത്പോലെ ഞാന് കാര്യായിട്ട് പ്രിപ്പയറീത് എഴുതാൻ നിക്കെർന്നു. ഷെ അതെങ്ങനെ വന്നുന്ന് അറിഞ്ഞൂടാ. ഇതേപോലെ ഫുഡ് പോയ്സൺ അത് എന്റെ വീട്ടില് എനിക്ക് മാത്രേ വന്നിട്ടുള്ളു. ഇതിപ്പോ ഒന്നുണ്ടെങ്കില് നമ്മളൊരു കട്ട്ലെറ്റെങ്കിലും പുറത്തുന്ന് കഴിച്ചിട്ടുണ്ടല്ലോ
അതെ
ഉം
കാരണം എല്ലാത്തിലും ഉണ്ടാവ ണൊന്നില്ല, ചെലപ്പോ നമ്മള് കഴിച്ച ആ കട്ട്ലറ്റിലായിരിക്കാം പ്രശ്നം ഉണ്ടായിരുന്നേ.
അതെ, അതാണ് അത് അതെനിക്ക് പറ്റി. പിന്നെ അതുപോലെ ഈ പർഞ്ഞ പോലെ വീട്ട്ന്ന് വെ വീട്ടീന്നല്ലാതെ ആ സമയത്ത് വേറെ ഭക്ഷണം കഴിച്ചിട്ടില്ല കാരണം ഈ എക്സാം കാരണം എങ്ങടും പോയിട്ടുണ്ടായിരുന്നില്ല്യ. വീട്ടിലിരുന്ന് വായിക്കണ്ടായിരുന്നെ. വാട്ടർ ഇൻഫെക്ഷനാന്ന പറഞ്ഞത്. രണ്ട് ദിവസം മുൻപ്
വാട്ടർനോ
ആ വാട്ടർ ഇൻഫെക്ഷ എക്സാമിന്റെ രണ്ടു ദിവസം മുൻപ് പതിനാലാന്തി എക്സാമ്. പന്ത്രണ്ടാം തീയതി പെട്ടെന്ന് വയറിന് സുഖോല്ലാതെയായി. ഡോക്ടറെ അടുത്ത് പോയി കണ്ടു ഡോക്ടർ പർഞ്ഞു വാട്ടർ ഇൻഫെക്ഷനാണ്ന്നാണ് പറഞ്ഞത്. നമ്മള് വീട്ടിലെല്ലാരും കുടിക് ക്യാ തിളപ്പിച്ച വെള്ളമാണ് ഞാനും കുടിച്ചിരിക്കുന്നത്
അതിനുള്ളില് വേറെ എന്താ പറ്റിയത് അതെല്ലെ, ഇനി ചിലപ്പോ നമ്മള് കുളിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് വായന്റുള്ളിൽ വെള്ളം പോകുന്ന അത് വല്ലതും ആണോ
എന്താ പറ്റിയന്നറിഞ്ഞൂടാ ശരിക്കും പറ്റി പോയത് അങ്ങനെ ഡോ ടർ പർനു അപ്പൊ എന്താ പറ്റീതെന്നറിഞ്ഞൂടാന്ന്‌ പറഞ്ഞപ്പോള് ഡോക്ടർ എന്തായാലുമിത് പറ്റിയതാണ്, ഇനി ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലാന്നുപറഞ്ഞിട്ട് അതുപോലെ അതും ന ഒരാഴ്ച മരുന്ന് കഴിക്കേണ്ടി വന്നു. രണ്ട് വട്ടം വന്നു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ വാർത്തയെക്കണ്ട് കോഴിക്കോട് ഒരു കുട്ടിയുടെ കരളൊക്കെ തകരാറിലായെന്ന് ഇതുപോലെ ഫുഡ് ഇൻഫെക്ഷൻ വന്നിട്ട് അപ്പോ ശരിക്ക് ഇത് ഇത്ര സീരിയസ് ആണെന്ന് നമുക്
ഓ ഞങ്ങള ഇവിടെ ഈ ഇടയ്ക്ക്, ഈ ഇടക്ക്ന്ന് വെച്ചാ രണ്ട് മൂന്ന് മാസം മുന്നേ അതെ മത്സ്യം കഴിച്ച് വന്നു ആള് മരിച്ചു. അങ്ങനെ കൊറ ഇതായി പിന്നെ ഇടക്ക് വെച്ച എന്തോ ഷവർമ്മ കഴിച്ചു
ഷവർമ്മ പിന്നെ ഇടക്ക ഇടക്ക് കാണാറുണ്ട് അത് പിന്നെ ഒരു കാര്യണ്ട് അതിങ്ങനെ അവരാ മീറ്റ് അതിന്റെ മോള് പൊത്തി വെക്കല്ലേ അയിന്ടെ ഉള്ളിലിങ്ങനെ ബാക്ടീരിയ വ വരാനുള്ള സാധ്യത കൂടുത
പഴകിയ മീറ്റ ആയിരിക്കാം പഴകിയ പിന്നെ കോഴിയാണ് അവര്
ഉം പിന്നയിന്ടെ ഉള്ളിലോട്ട് ഇങ്ങനെ മ് മുറിച്ച് മുറച്ച് ഉള്ളിലോട്ട് എത്തുമ്പോ ആ ഉള്ളിലിരിക്കുന്ന ഭാഗത്തേക്ക് ശരി ക്കും ആദ്യം ചൂട് തട്ടുന്നുണ്ടാവില്ല കാരണം പുറത്തുന്ന് പുറത്തുന്നാണല്ലോ ചീകിയ എടു ക്ക്ന്നത് അപ്പ അത് ങ്ങനെ അപ്പ നമ്മള് മാരിനേറ്റ് ചെയ്തിട്ടും ഫ്രിഡ്ജിലല്ലാതെ പൊർ ത്ത് കുറേ നേരം വെച്ച നമുക്കറിയാലോ അപ്പൊ അതിനകത്ത് ഒരു ബ് ബ് മാറ്റൊ ഒക്കെ വരു ന്ന്ള്ളത് ഉം സെയ്‌ ആ ഒരു സം പൊതന്നെയാണ് അത്ങ്ങന ടൈം നീണ്ടും നല്ല ചെലവില്ലാത്തരത്ത ആകുമ്പോളാണ് ആ ഉള്ളിലോട്ട് ലാസ്റ്റ്ല്ല ചെത്തി ചെത്തി എ തുള്ളൂ അപ്പൊ അത്ള്ളിലേക്ക് അതിനനുസരിച്ച് ചൂടും കുറവായിരിക്കല്ലോ ആദ്യം ആദ്യം പറ്റ്ണത്
അതെ അതെ നമ്മള ഇത് വേകുന്നതിന് മുന്നേ നമ്മള് ഇത് പോയി കാണാണ്ന്നെങ്കി നമുക്ക് കഴിക്കാനും തോന്നില്ല പക്ഷെ എല്ലാർക്കും അതിനോടരു പ്രിയം വന്നത് കൊണ്ടാണ് എല്ലാരും കഴിക്കുന്നെ
അതെ അതെ എല്ലായിടത്തും പ്പോ അല്ല ഇപ്പൊ ഷവർമ്മ ഇല്ലാതെ ചെറി ചെറിയ ഷോപ്സ് ഇല്ല
ഇല്ല ഇല്ല എല്ലായിടത്തും ഉണ്ട് ചെറിയ ചെറിയ ബേക്കറികളിൽ പോലും
ഉം മെഷീൻ ഉണ്ട് പിന്നെ ഒ ഒരു സമയത്തൊക്കെ ന ഈ ഷവർമ്മ ഉണ്ടാക്കാൻ അറിയുന്നവർക്കും ഭയങ്കര ഡിമാൻഡ് ആയിരുന്ന്
അതെ ഉം അത് കൂടുതലും മ് വടക് ക്ക് ഭാഗത്തു നിന്നുള്ള പിന്നാ ആളുകളായിരുന്നു ഇതിന്റെ ഇതിനു വേണ്ടി വരുന്നത് പ്രധാനമായിട്ടും ഇപ്പൊ എല്ലാ ജില്ലകളിലും ഉണ്ട്
ഇപ്പൊ ഇവിടക്കൊക്കെ ആദ്യം ഞാൻ ട്രിവാൻഡ്രത് ഞാൻ തൃശ്ശൂർന്ന് ത്രിവാഡ്രത്ത് വന്നിട്ട് ആദ്യം കോച്ചിങ് ഒന്ന് എടുക്കുന്ന കാലത്തൊന്നും നമ്മള്ട്രിവാൻഡ്രത്തു ഇത്രയും ഷവർമയൊന്നും അവൈലബിൾ ആയിരുന്നു ആയിരുന്നില്ല പ ക്ഷെ ഇപ്പൊ ശരിക്കും ഒരു ട്രിവാൻഡ്രത്തുനല്ല അപോലെ നമ്മടെ വടക്ക് ഭാത്തുക്ക് കിട്ടുന്ന പോലെ തന്നെ അറബിക് ഫുഡും കാര്യങ്ങളും ഒക്ക കിട്ടുന്നുണ്ട് ഉം പിന്നെ ഇവിടത്തെ മേജർ ആയിട്ടുള്ള ഫുഡ് ശൃംഖലകളൊക്കെ അവിടത്തുകാരന്നെയാട്ടോ മലബാറുകാര്
മലബാറുകാര് ആ മലബാർ തന്നെയാ ണല്ലോ ഒത്തിരി പിന്നെ ആഹാരത്തിന്റെ ഒത്തിരി ആ സാധനങ്ങൾ വിവിധ തരം സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അവര്
അതെ എല്ലാം എല്ലാ